ഹലോ ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് കുക്കിങ്ങിലാണാ കുക്കിങ്ങിലാണെന്ന് തോന്നുണു
ആഹ പച്ചക്കറി വെച്ചൊണ്ടിരിക്കവാ
ആ അതെ ആഹ ഉച്ചക്കത്തെക്കി
ആഹ് ഉച്ചക്കത്തേക്ക് വേറെ ആരും കഴിക്കാനില്ല അതെനിക്ക് മാത്രേള്ളൂ ഇപ്പ ആ ഹസ്ബൻഡ ഇപ്പ എടക്ക് വിളിച്ചായിന്ന് അതാ ഞാൻ കോൾ എടുക്കാന് താമസിച്ചേ അവര് വിളിച്ചിട്ട് ഇനിപ്പൊ ഇറങ്ങിക്കോട്ടെ ഇറങ്ങിക്കോട്ടെന്നറിയാൻ വിളിച്ചതാ ഇവിടെ അടുത്ത് തന്നെയാണ് വർക്ക്‌ ചെയ്യുന്നേ അപ്പൊ കഴിക്കൻ ഇട വീട്ടില് വരും ലാബിലാണോ
ലാബിലാണ് ഉ ഇയാള് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലെ
ഇല്ല ഇല്ല ഞാനും ഹസ്ബൻറും പിള്ളേരും മാത്രേള്ളൂ ഇവിടെ അതുകൊണ്ട് പിള്ളേര് ഇട്ട വെച്ചിട്ടൊരു ജോലിക്കിക്കൊന്നും പോകാൻ പറ്റുന്നില്ല
പോവാൻ പറ്റില്ല ആ മൂത്ത കുട്ടിക്ക് എന്താണ് എന്താണ് പ്രായം
യു കെ ജി പോകുന്നപ്പം അഞ്ച് വയസ്സ്
ആഹ രണ്ട
അഞ്ചു വയസ്സ് രണ്ടാമത്താൾക്ക് മൂന്ന് വയസ്സ് അങ്ങനവാടി പോകുന്നുണ്ട് ഇപ്പൊന്ന് പോയിട്ടില്ല ആള്
പോയിട്ടില്ല ആ എന്തേ വല്ല അസുഖായിട്ട് വിടാതിരുന്നാണോ
ഇല്ല ഇന്ന് അവടെ അംഗനവാടിൽ ടീച്ചർ ഇല്ല അപ്പൊ അവരെന്താ പറണ ആവശ്യ പോകണായ്ര്ന്ന് ഇന്നലെയും ഇല്ലായിര്ന്ന് അപ്പൊ അവരില്ലാതെ ഇയാളെ വിടാൻ പറ്റില്ല പുതിയ ടീച്ചർ വന്നാ ഇരിക്കില്ലല്ലോ ആഹ അതുകൊണ്ട് ആഹ
ഉം
അതുകൊണ്ട്ങ്ങനെ ഇയാളെ ഇന്നിവിടെ നിർത്തി ടീച്ചർ പറഞ്ഞു വേണങ്കിൽ താല്പര്യമള്ള പിള്ളേരെ വിട്ടോളാ പറഞ്ഞുപ്പൊ ഇയാൾ ഇരിക്കില്ല പിന്നെ ഞാൻ യി രണ്ടാമത് പോയി കൊട്ടരണ്ടി വരും
ഒരു സമാധാനം ഉണ്ടാവില്ല പിള്ള അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ട
അതെ അതെ അവിടെ പിള്ളേരുണ്ടോ
ഇവിടെുണ്ട് അവരൊക്കെ സ്കൂളിൽ പോയേക്കാണ്
അതെലെ എ
ചെറുത് ഉറങ്ങണം എനിക്ക് നാ നാല് പേരുണ്ട് മൂന്നു പേര് സ്കൂളിൽ പോയി അ ആ ചെറുത് രണ്ട് വയസു
രണ്ട വയസല്ലേ ബാക്കി ബാക്കി പിള്ളോര ബാക്കി പിള്ളേർക്ക് എന്ത് പ്രായമുണ്ട്
മൂത്ത രണ്ടില് മൂന്നാമത്തത് പ്രീ കെജി നാലാമത്തത് രണ്ട് വയസ് അപ്പൊപ്പൊ ഉറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചതാണ് ഓർ ഓ മറ്റേ ഉണർന്നിരന്ന് കഴിഞ്ഞാൽ പിന്നെ സമ്മതിക്കൂില്ല
ഉണ്ടാക്ക അതെല്ലേ
അ ആഹ ഒന്നും പറയാൻ സമ്മതിപ്പിക്കില്ല ഡിസ്റ്റർബൻസ് ആയിരിക്കും
ഉ പാല് കുടിക്കുന്നുണ്ടോ
ഇല്ല ഫീഡിങ്ങ് നിർത്തിയതാണ്
അതെല്ലേ ഇയാളുടെ പ്രാ'ഞങ്ങളടെ ആയാളുടെ അംഗനവാടി പോയ്ക്കൊണ്ടിരിക്കുമ്പോഴേ കുടിക്കുവായിന്ന് അങ്ങനെവാടി പോകുമ്പോഴും കുടിക്കുവായിരുന്നു ഇയാളെ നിർത്താനച്ചരി പാടായിരുന്ന് ആ അങ്ങനെയൊക്കെ ചെയ്യാം ഇയാള ചെയ അല്ലെങ്കിൽ അങ്ങനെ അവിടെന്ന് വരുമ്പോങ്കും പാലൊക്കെ കുടിക്കും പിന്നെ ഞാൻ തീരെ ക്ഷീണിച്ചു വന്നപ്പം അങ്ങനെ നിർത്തിതാ നിർത്താൻ പാടായിരുന്നു. കൊറയൊക്കെ ഏഹ് നോക്കി ചെയ്യാൻ നിർത്താൻ നോക്കി പക്ഷെ നടന്നില്ല അവസാനം ലാസ്റ്റ് ഉലുവേല ഉൽ ഉലുവേലങ്ങ് പണിത് ഉലുവയില് പയറ്റി അതങ്ങ് റെഡിയായി
ഞാൻ ഒരു പ്രാശ്യം ട്രൈ ചെയ്തത് നടന്നില്ല പിന്നെ രണ്ടാമത്തത് ഏഹ് ആര്യവേ പ്പിന്റെ ഇല വെച്ചിട്ട് ചെയ്തു.
ഞാൻ രണ്ട് വയസിലേ തൊടങ്ങിയതാണ് ഏഹ് നിർത്താനായിട്ട് പഷെ നടന്നില്ല അതിന് മുന്നേ നിർത്താൻ കൊ പലരും പറഞ്ഞ് അ പഷെ അതിന് നടന്നില്ല പിന്നെ അവസാനം രണ്ടര വയസ്സ് മൂ ഒന്നാം വയസ്സ് ആവുണേന് മുന്നേ രണ്ടു മാസം മുന്നോണ് നിർ മോന് മോള് പിന്നേം ആഹ് ആഹ് മോനാണ് എളയത് മൂത്തയാള് പെൺകുട്ടി അവളുടെ പിന്നെ ഏഹ് ഒന്നര വയസ്സായപ്പോ തന്നെ നിർത്തേണ്ടി വന്നു അതിനുള്ളിലിയാൾക്ക് ആയി അതുകൊണ്ട് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു അയാൾടെ, അയാൾടെയും പാടായിരുന്ന് നിർത്താൻ. ആ സ്കൂളടുത്താണ് സ്കൂളും അങ്ങനവാടിയെല്ലാം അടുത്തടുത്തന്നെയാണ്.
അടുത്താണ് അപ്പൊ പിന്നെ കൊഴപ്പൊല്ല നമുക്ക് കൊണ്ടന്നാക്കൊക്കെ ചെയ്യാം.
ആഹ് പക്ഷെ ഇയാളുടെ പെൺകുട്ടിയുടെ സ്കൂളിലേ പോണെങ്കി അടുത്താണെങ്കിലും ഇവിടെന്ന് നടക്കാനിണ്ട്. ഒരു വഴി അകത്തോട്ടായോണ്ടെ അപ്പൊ നമുക്ക് ഇയാളെ കൊണ്ട് സ്കൂൾ ബസ് കയറി വരില്ല വാനാണ് ചെറിയ വാനിലാണ് പോണത് ഉം അപ്പൊ അതിലാ പോവുന്നെ.
ഉം
അവടെ അത്രേം പിള്ളേരില്ല അതാ മെയിനായിട്ട് കാര്യം. ടീച്ചറും ഏഹ് പിള്ളേരെല്ലാം കൂടെ കൂട്ടി വന്നാ കൂടിപ്പോയാ അമ്പത് പിള്ളേര് കാണും. അതിന്റെ അപ്പറത്തോട്ട് ഇണ്ടാവില്ല അപ്പം ആഹ് നാലാം ക്ലാസ് വരേള്ളൂ അവടെ
കഴിഞ്ഞോ?
മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞ്, ഇത് എനിക്കുള്ള മാത്രൊള്ള ഞാനിങ്ങനെ ചെയ്തൊണ്ടിരിക്കണത്.
ചെയ്തൊണ്ടിരിക്കണാ
ഹലോ വേറെ ആരുടെയും ചെയ് വേറെ ആർക്കും വേണ്ട ആഹ് എടയ്ക്ക് ഒന്ന് കട്ടായ പോലെ തോന്നിയതാ.
കടായപ്പൂവടെ റേഞ്ചിന്റെ പ്രശ്നം ഇണ്ടാവേരിക്കും കേക്കുന്നില്ലേ?
ആഹ് എടക്കൊന്നും കേട്ടില്ല.
ആഹ്
പിന്നെ പിള്ളേർക്കൊക്കെ സുഖായിട്ടിരിക്കണോ?
ആഹ് സുഖായി
വീട്ടില് വേറെ ആരുല്ല, ഞാനും ഹസ്ബൻറും പിള്ളേരും മാത്രള്ളൂ. ഇവടെ ഞാ ഏഹ് എന്തോ? ആർടെ ഹസ്ബൻറിന്റെയോ?
സ്വന്തം വീട്ടില് ഇയാക്കടെ വീടി
എന്റെ വീട്ടില് എന്റെ വീട്ടില് അനിയത്തിയുണ്ട്, അനിയത്തിയുണ്ട് ചേച്ചിയുണ്ട്.
ആഹാ എന്റെ വീട്ടിലും അതെ പക്ഷെ ഞാനാണ് എളേത് ആഹ് ആഹ് ഉം എന്റെ വീട്ടില് എനിക്ക് രണ്ട് ചേട്ടത്തിമാര് ആഹ് ആഹ്
ഏഹ് എന്റെ ചേച്ചി ഏഹ് കോൺവെന്റിലെ സിസ് സിസ്റ്ററാണ്, അവരൊക്കെ വിളിക്കാറ്ണ്ട്. അവരെല്ലാരും വിളിക്കാറ്ണ്ട് ഞങ്ങടെ പിന്നെ കല്യാണം കഴിച്ചിട്ട്ണ്ട് എന്റെ ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ല ആ സിസ് സ്റ്ററാണ് എൻ്റെ അനിയത്തി കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ കല്ല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരൊണ്ട്.
അതെന്താ അപ്പ ചെട്ത്തിയനിയത്തി അങ്ങനെ?
ചേടത്തി സിസ്റ്റർന്ന് പറഞ്ഞാ കോൺവെന്റിലാ
ആഹ് അപ്പൊ കല്യാണം കഴിക്കാൻ പാടില്ല.
ത്തിൽ പോയതാ ഇല്ലല്ല
ഇല്ല അല്ല പാടില്ല അപ്പൊ അനിയത്തിക്കോ?
ഉം അനീയതിക്ക് കൊഴപ്പൊന്നുല്ല അവള് കല്യാണം ആയി ആയിട്ടുണ്ട് പക്ഷെ അവക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ഇപ്പ ഒന്നും വേണ്ട വേണ്ടാന്ന് പറഞ്ഞഞ് നടക്കാ എല്ലാം വരുന്നുണ്ട് പെ കൊറെ കൊറെ ആലോചനകൾ വരുന്നുണ്ട് ഒന്നും വേണ്ട നല്ല സ്ഥിരമായിട്ട് ട്ടൊരു ജോലിയായിട്ട് മതി എന്നൊക്കെ
മതി കല്യാണം ആഹ സറ്റേബിളാകാൻ ഈ ചേ ചേച്ചിക്ക് ഇതിനോട് തന്നെ യാർന്നോ താല്പര്യം സിസ്റ്റർ ആവണന്നാർന്നോ ആദ്യം മുതലുള്ള താല്പര്യ?.
താല്പര്യം അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാ
പോയതാണ് ആഹ്
ആഹ് അതുകൊണ്ട് പിന്നെ നമ്മള് ഒത്തിരി നിർബന്ധിക്കാനോന്നും നിന്നില്ല. ആദ്യായിട്ട് ആയൊണ്ട് വിടാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാരുന്നു
ബുദ്ധിമുട്ടായിരുന്നു ഉം
ആദ്യത്തെ പെൺകുട്ടി ആയിരുന്നല്ലോ ആദ്യം ഉണ്ടായ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞോ ഭയങ്കര കാര്യ തായിരുന്നു. അപ്പം പെട്ടെന്ന് ഇങ്ങനെ പോണന്ന് പറഞ്ഞപ്പത്തേക്ക് എല്ലാർക്കൊരു ബുദ്ധിമുട്ടാര്ന്ന് എന്നാലും പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ അങ്ങ് അങ്ങ് പോയേക്കട്ടെന്ന് ഓർത് അങ്ങനെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് വിട്ട് അതെ
ച്ച് ജോലി കിട്ടിട്ട് മതി കല്യാണംന്നുണ്ടാവും ചിലവർക്ക് ഇപ്പം രൻ കുറച്ച് ച്ചുപേരും കല്യാണം വേണ്ടന്നുള്ള ഒരു ഇതിലുണ്ട് പെൺകുട്ടികൾ തന്നെ കല്യാണം വേണ്ടാന്നുള്ളതില് ആഹ് ഞങ്ങടെ അടുത്തൊക്കെ ഉണ്ട് ഉം അല്ല കല്യാണം കഴിച്ചവരൊക്കെ പെട്ടി രിക്കയാണ് കല്യാണം കഴിച്ചവരൊക്കെ പെട്ടിരിക്കാണ് അപ്പോ ഇനി ഇപ്പോ കല്യാ ഹ് ഹ്
അത് ശരിയാ അതും അവരുടെ മനസ്സിലുണ്ടാവും അവര് കാണുന്നുണ്ടല്ലോ
അതെ അവര് കാണുന്നുണ്ട് അവരുടെ ഫാമിലിയിലൊക്കെ അവര് കാണുന്നയാണ്
അതുകൊണ്ട ഇപ്പൊ എന്റെ അനിയത്തി ആണെങ്കിലും അവള് പറയുന്നത് ഇതാ എന്താണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കാണുന്നുണ്ട് എനിക്കു അതുകൊണ്ട് കല്യാണം വേണ്ടെന്ന് ഹ് അനുഭവിക്കണ കാണുന്നുണ്ട് ഹ് അനുഭവിക്കുന്ന കാണുന്നുണ്ട് രണ്ട് പിള്ളേരേം നോക്കണം
കല്യാണം കഴിഞ്ഞയ്ഞ്ഞ ഉള്ളത്
അതെ അതെ ഒട്ടുവല്ല ഹ് ഹ് ഹ്
ഒട്ടുവല്ല ഹ്
ഹസ്ബന്റിന്റെ കൂടെ ആണെങ്കിലും നമ്മളിപ്പം രണ്ട് പിള്ളേരാണെങ്കി മൂന്ന് പിള്ളേർന്ന് പറയേണ്ട അവസ്ഥയാണ് ഇഹ്
അതെ മുഹ്
നമ്മൾ അവരെ പോലെ തന്നെ ഇവരേം നോക്കേണ്ട അവസ്ഥയാണ് ഇവർക്കൊന്നും അറിയില്ല അവർക്കോന്നും അറിയില്ല
ക്കൊന്നും അറിയില്ല നമുക്ക് അത്രയും കൂടി അറിയില്ല നമ്മൾ എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോണെയാണ് ഇഹ്
അതെ എല്ലാം നമ്മൾ ഓരോന്ന് പഠിച്ച് ചെയ്യുന്നു പക്ഷെ അവർക്കത് പഠിച്ച് ചെയ്യ അന്നൊന്നുവില്ല നമ്മള് ചെയ്താ ചെയ്ത് തന്നാ അങ്ങനെ ആയി അല്ലെങ്കി അല്ലെങ്കി ഒന്നു ഇല്ല
നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയാണല്ലോ നമ്മടെ വീട്ടിൽ നിക്കും എന്ന് പറഞ്ഞാ നമ്മൾ എന്തങ്കിലും ചെയ്യും പക്ഷെ നമ്മളെ സാഹചര്യത്തോട് പൊരുതുമ്പോഴാണ് നമ്മളിപ്പോ ചെയ്ത് തുടങ്ങിയത്
അതെ ഓരോ സാഹചര്യം വരുമ്പോൾ ഓരോന്നും ചെയ്ത് പഠിക്കുവല്ലോ പക്ഷെ ഇത് അങ്ങനെയും ഇല്ല. ഇനി നമ്മുക്ക് എ ന്തേലും ബുദ്ധിമുട്ട് വന്ന എന്തെങ്കിലൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആരെങ്കിലു ഉണ്ടെങ്കിൽ പോട്ടെ അതിലാത്തപ്പോഴും നമ്മൾ തന്നെ ചെയ്യണം ഇവർക്കാണെങ്കിൽ ഇത് താങ്ങിന ണ്ട് ഏഹ് നമ്മളെ താങ്ങൻ ആരു ഉണ്ടാവൂല നമ്മളെ താങ്ങൻ നമ്മടെ വീട്ടുകാരുണ്ടുകും. അവരൊക്കെ അവിടെയാ അവർ ടെ വീട്ടിൽ തന്നെയാ ഞങ്ങള് മാറിയതാ മാറിയതിന്റെ ഒരു സമാധാനം ഉണ്ട്.
മാറി
മാറിയതിന്റെ വഴക്കിട്ട് മാറിയൊന്നുവല്ല വഴക്കിട്ട് മാറിയതല്ല ആഹ് ഞങ്ങള് ജോലിയുടെ ആവശ്യത്തിന്ട്ട് മാറിയതാ അപ്പം അങ്ങനെ മാറിയത് കൊണ്ട് ആ ഒരു സാഹചര്യം വെച്ചിങ്ങ് പോന്ന് അത് അതുകൊണ്ട് ആ ഒരു റീസൺ വേറെ വേറെ പറയേണ്ടി വന്നില്ല അതെ
ആഹ് റെന്റിനാണോ നിങ്ങള് റെന്റ്
ആഹ് റെന്റിന ഹസ്ബന്റീനാണെങ്കിൽ വീട് ഉണ്ടായിരുന്നു പക്ഷെ അത് അമ്മേട വീ ട്ടുക്കാര് കൊടുത്തത് അമ്മക്ക് അനിയത്തി വന്നപ്പോത്തേക്ക് അങ്ങ് കൊടുക്കേണ്ടി വന്ന് അനിയത്തി ഡിവോഴ്സ് ആയി വന്നപ്പം അവർക്കങ് കൊടുത്ത് അമ്മ പിന്നെ അവരും വാടേക്ക്‌ മാറി ഞങ്ങളും വേറെ മാറി
വേറെ മാറൽ
ഉം ഇവിടെ തന്നെ വേറെ ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ സാമ്പത്തികം ഹസ്ബന്റന് അവര് രണ്ടും അതെ അവര് രണ്ടും ആണ്മക്കൾ
ആൺമക്കളാണ് മ്
ഇങ്ങേരം അനിയൻ ഇളയത് ഇപ്പൊ ജോലിക്ക് കേറിയിട്ടുണ്ട്.
ആഹ് കല്യാണം
സെയിം ഫീൽഡ്ന്നെ ഇല്ല അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല
കയിഞ്ഞിട്ടില്ല മ്
ഞങ്ങള് ചെറിയ പ്രായാ അവര് ഞങ്ങളൾ ലവ് മാരേജ് ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് നടന്നു അല്ലെങ്കി ഇപ്പൊന്നും കല്ല്യാണം നടക്കില്ല
ആഹ് ആഹ് ഹാ ലവ് മാരേജായിരുന്നു എവിടെ വെച്ച് കണ്ടു
അത് ഫാമിലിയില് ചെറിയൊരു റിലേഷൻ ഉണ്ട് എന്നാ ബ്ലഡ് അല്ലെന്ന് മാത്രം ചെറിയൊരു ബന്ധം അങ്ങനെ കണ്ട് പരിചയപ്പെട്ടാണ് ഇങ്ങനെ മാരെജ് ആയത് ആർക്കും താല്പര്യം ഇല്ലായിരുന്നു വീട്ടുകാർക്കും ബന്ധവാണമെങ്കിൽ പോലും. പിന്നെ അങ്ങനെയൊക്കെ കോവിഡ് ആയൊണ്ട് അങ്ങനെ പരിപാടിഒക്കെ നടന്നങ്ങനെ പോയി
അതെ പിന്നെ എല്ലാത്തിലുംപരി ഒരു വിധിയിണ്ടല്ലോ നമുക്ക് ഇന്നാൾക്ക് ഇന്ന ആൾ പറഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഗോഡ് അതുപോലെ അതിൽ എത്രണ് അത് ഇതൊക്കെ ഒരു നിമിത്തം അത്രയേ ഒള്ളൂ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരുത്തരെ വെച്ചിട്ടുണ്ട്.
അതെ എന്നാൽ ശരി പിന്നെ വിളിക്കാവേ
ആ ഓക്കേ ഓക്കെ